ആഹ് അതെ
ആഹ് ഇണ്ട്
ആഹ് ട്രാവലിയ്യാനൊക്കെ ഇഷ്ട്ടാണോ
ആഹ് ഇഷ്ടാണ് ബട്ട് നമ്മള് പെൺകുട്ട്യാളായോണ്ട് അങ്ങനെങ്ങിട്ട് യാത്ര ചെയ്യാനൊന്നും പറ്റൂലല്ലോ
ആഹ്
ഫാമിലിന്റെ കൂടെ അങ്ങനൊക്കെ പോവും
ലാസ്റ്റായിട്ട് എവിട്ക്കാ പോയി
ലാസ്റ്റായിട്ട് എന്താണ് ഇപ്പടുത്തൊരു കക്കാടം പൊയ പോയിന്നു
ആഹ് വെക്കേഷൻ
വെക്കേഷനിലല്ല ആഹ് ഇപ്പടുത്ത് വെക്കേഷനിലങ്ങള് എന്താ ഒരു റിസോർട്ട്ക്കാ പോയിനെ ഫാമിലിന്റൊപ്പം
എങ്ങനെണ്ട് ട്രാവലിംങ്ങെയ്യാന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലേതാ?
അത് കൊർച്ച് ലോങ്ങാണ്. മണാലി അങ്ങട്ടൊക്കെ പോണംന്നുണ്ട് ബട്ട് അതൊന്നും. ഇപ്പ നട്ക്കൂലല്ലോ
ആ പിന്നെ ഞങ്ങള് ലാസ്റ്റയ്ട്ട് വയനാട്ട്ക്കാ പോയേ
ആ അവ്ടെ എങ്ങനെണ്ടായ്നു ക്ലൈമറ്റൊക്കെ
ക്ലൈമാറ്റ് ഒക്കേ സെറ്റേയ്ന്നു
എങ്ങനേ പോയത് ഫാമിലിന്റൊപ്പോ
ഫമിലി ഉം ഒറ്റക്ക് വ്ടുലല്ലോ
ഉം ഫ്രണ്ട്സിന്റെപ്പൊ അതും വിടൂല ഫ്രണ്ട്സിന്റൊപ്പം പോയാ കൊർചൂടി വൈഭാവോയ്നല്ലോ
ആ അയ്ന് അയ്നും വിടൂലാ പിന്നെ എങ്ങനെ വീട്ടില് കൃഷിയൊക്കെണ്ടോ?
ഏ വീട്ട്ല് കൃഷിയൊന്നുല്ല അങ്ങൻത്തെ സംഭവങ്ങളൊന്നും അത്ര ഇൻട്രസ്റ്റഡ് അല്ല
ഓ ഇപ്പന്താ ചെയ്യ്ണേ
ഞാനിപ് പ്ലസ്റ്റു കയ്ഞ്ഞ്ക്കാ
ഏഹ്
ഇയ്യോ
ഞാനും പ്ലസ്റ്റു കയ്ഞ്ഞ്ക്കാ
എ എന്ത് എന്തായ്ര്ക്കും ഞ്ഞി അട്ത്ത പ്ലാന്
ഡിഗ്രി കൊട്ത്ത്ക്ക്ണ് ങ്ങളോ?
ഞാനും
ബീകോമാ
അല്ല ഞാം ബി എ ഇംഗ്ലീഷാ കൊട്ത്തേ
ഏതാട്ത്തീന്നേ അപ്പോ
ഞാന് ഹിമാൻറ്റീസ് ങ്ങള് ഇയ്യ് കൊമേഴ്സാട്ത്തേ
ആ ഞാൻ കോമേഴ്സേന്നു
ഏത് എന്തേ ഇതിന് ചേരാനാണ് ആഗ്രഹം ഏത്കോളേജ്ല് കിട്ടണം അങ്ങനെ എന്തേലുണ്ടോ?
അങ്ങനെ ചോയ്ച്ചാ ആ കോളേജൊക്കെണ്ട് പഷേ കിട്ടോന്ന് അറിയില്ല
ആഹ്
പിന്നെ കുക്കിംങ്ങൊക്കെ ഇഷ്ടാ
ആ കുക്കിംങ്ങൊക്കെ ഇഷ്ടാണ് ബട്ട് ചെയ്യാനറിയില്ലന്നൊള്ളൂ
ഉവ്വ്‌ ഉവ്വ്‌ ഫുഡൊക്കെ കഴിച്ചോ?
ചെയ്യാനൊക്കെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഓരോന്ന്ങ്ങനെ ഇണ്ടാക്കിയാൻ തൊടങ്ങ്ണൊള്ളൂ
ഏമ്
യേം ഞ്ഞി ഫുഡയ്ച്ചോ
ഇല്ല കഴിച്ചാ നിക്ക്ണൊള്ളൂ
ആഹ് ആഹ് അവ്ടെന്താ ങ്ങള് പോർത്ത് ങ്ങനെ പോലൊക്കെണ്ടാ വൈന്നാരൊക്കെ
വൈന്നരം അങ്ങനെന്നുല്ല കസിൻസിന്റൊപ്പങ്ങനെ
ആഹ് ആഹ് കസിൻസ്ണ്ടാവും പിന്നെ ഓലപ്പങ്ങനെ പൂവല്ലേ എനിക്ക് പിന്നെ അങ്ങനെ കസിൻസൊന്നുല്ല്യ അപ്പൊ അങ്ങനിം പറ്റൂല. പോവന്. പോവാണെങ്കി ഫാമിലീന്റെപ്പെ. അങ്ങനെ പോവള്ളു..
ഇവിടെ ഫുള്ള് കസിൻസാണ്. ഞങ്ങളൊര്.. ഒരു സ്ഥലത്ത് മൊത്തം ഞങ്ങളാണ് അങ്ങനി..
എ ഹ്. അങ്ങനെ ഇങ്ങനെ അടുത്തടുത്ത്..
ത്തുകൂടു. അങ്ങനൊക്കെ..
നടക്കാൻ വരൂലേ അവര്ലേ..
ആഹ്
അനെ അടുത്ത് എവിടെയും പാടൊക്കെ ഉണ്ടോ
പാടന്ന് പറഞ്ഞാ അടുത്തൊന്നും ഇല്ല കുറച്ചൊക്കെ പോണം
ആഹ് ഇപ്പൊ മായക്കുണ്ട അവിടെ
മഴ ഇന്ന് ഇന്ന് രാവിലെ കുറച്ചുണ്ടായിരുന്നു പിന്നെ ഇന്നലെം മിനിഞാനൊന്നും ഇണ്ടായില്ല ആഹ് ടൈമില്
ആഹ് ഇപ്പ നല്ല ചൂടായിരിക്കണല്ലേ
ആഹ് ഇന്നലെ രാത്രിക്കെ ഭയങ്കര ചൂടായിരുന്നു
ആഹ് എന്താ വേൾഡ് കപ്പ്ക്ക അല്ലേ എന്താ ഏതാ ടീമൊക്കെ
ഞാൻ ബ്രസീല്
ഏഹ്
ഇയ്യോ
ഞാൻ പോർച്ചുഗല്
ഓഹ്
ഉം
കളിയൊക്കെ കാണലുണ്ടോ
ഞാന് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് കണ്ടീന്യൂ ഇ ഇന്ന് കാണണം ഇന്ന് രാത്രി ഉണ്ടല്ലോ
ആഹ് അല്ലപ്പൊ ഫ്രീയല്ലേ ഇപ്പൊ എന്താ പരിപാടിയൊക്കെ
ഇപ്പ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുംല്ല വീട്ടിലിങ്ങനെ ഇരിക്കാ ഇമ്മ ഇപ്പും ജോലിക്കോവും ഇപ്പൊ ഞാനും അനിയത്തിയും മാത്രം ഉണ്ടാവുള്ളൂ വീട്ടില്
ഏഹ്
അപ്പ അങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇക്കൂ അന്റെ പരിപാടി എന്താ
ഞാനും അങ്ങനെ തന്നെ ഇവിടെ വെറുത ഇരിക്ക ഫോണമ കളി
എന്തേലും ഇങ്ങനെ ഹോബി അങ്ങനന്തേലുണ്ടോ
എടക്കോരോന്ന് ഇങ്ങനെ വായിച്ച അങ്ങനെ എന്തെങ്കിലും
വായിക്കണൊക്കെ ഭയങ്കര ഇഷ്ട്ടാ
ആഹ്
ആഹ
പിന്നെ
പിന്നെ എന്താ
ഒന്നില്ല വീട്ടില്
ഇല്ല അയിതിനോട ഒന്നും അത്ര ഇൻട്രസ്റ്റ് അല്ല അനക്ക് ഉണ്ടോ
ചഖങ്ങേ
ഉം അയിന് നോക്കിഴ പിന്നെ അയിന് ഇങ്ങനെ നോക്കിണ്ടിക്കണേ പിന്നെ നമ്മക്കരുണ്ട് ഏയ് ഒന്നുമില്ല ഇവിടെ ഞങ്ങക്ക ആർക്കും അയിന്റെ ഒരു താല്പര്യംന്നുമല്ല
ആഹ്
ഉം പിന്നെ അതിന് മാത്രം സ്ഥലവും കാര്യങ്ങളൊക്കെ വിണം അതുല്ല
ഓഹ് സ്ഥലണ്ടാവൂലല്ലേ
ഉം അയിനോടൊക്കെ ഇഷ്ടം തോന്നുമ്പളല്ലേ നമ്മക്ക് ഇങ്ങനെ ചെയ്യാനൊക്കെ പറ്റൊള്ളൂ
ആഹ്
അൻക്ക് അയിനോടോക്കെ ഭയങ്കര ഇന്റട്രസ്റ്റാ
ആഹ് കൊറ്ച്ചൊക്കെ ഞങ്ങള്ങ്ങനെ റംബൂട്ടാന്
ആഹ്
ഏഹ് അങ്ങനെ ഓരോ ഫ്രൂട്സ്കളും പിന്നെ പച്ചക്കറി ചെടിയേള് അങ്ങനെ ഓരോന്ന്
ഇന്ന്ട്ട് ഈയ്യാണോ അയിനൊക്കെ നോക്കല്
അങ്ങനെ ഞാനൊന്നു അല്ല
ഉം
എപ്പളേങ്കിലൊക്കെ എങ്ങനെ എന്തെങ്കിലും നോക്കും
പഞ്ച് എ
പിന്നെന്താ അനിയത്തി ചെറ്താ?
ആഹ് ഓള് ചെറ്താണ് മൂന്നു വയസ്സായിട്ടൊള്ളൂ
ഏഹ്
ഉം
ഇനിയെന്താ ഡിഗ്രിയാ ഇട്ക്ക്ണേ
ആഹ് ഞാൻ ഡിഗ്രി കൊട്ത്ത്ക്ക്ണ്
എത്ര പേർസെന്റേജ് ഇണ്ടായിന്നൂ?
ഇൻക്ക് എയ്റ്റി ഫൈവ് അൻക്കോ
ഇൻക്ക് തൊണ്ണൂറ്റി മൂന്ന്
ഏഹ് അപ്പ നല്ല മാ അത്യാവശ്യം കിട്ടുവല്ലോ
പക്ഷെ ഇബടെ കിട്ടാൻ പണിയാണേ ബികോമിന് ഞാൻ അതാ വിചാരിച്ചിന്നേ അയിന് കിട്ടാൻ പണിയാണ് ഒരു കോളേജില് അത് ഓട്ടോണോമസാണ് അയില് കിട്ടാൻ പണിയാണ് കിട്ടോന്നറീല്ല എങ്ങനെ ഇണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ പ്ലസ് ടു
പ്ലസ് ടു ഫസ്റ്റ് വന്നപ്പളൊന്നും ഒരു ഇതില്ലേന്നു ഇൻ്റെ ഒപ്പം ഒരു കുട്ടീണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ വല്യ കൊയപ്പല്ലാതെ പോയി പക്ഷേ കൊറച്ച് ഒരു പൗതിയൊക്കെ ആയപ്പോ ഫ്രെണ്ട്സിനെല്ലോം കിട്ടി ഇൻ്റെ സ്കൂള് തന്നെ ഒരു ചത്ത സ്കൂളേനി പക്ഷെ ഫ്രണ്ട്സിനെ കിട്ടിയോണ്ട് അടിപൊളിയാക്കി
ആഹ്
അൻ്റതോ
ഞങ്ങൾത് ഞങ്ങള് പത്ത് വരേ ഇല്ലോലെന്നേന്നു അധികും
ആഹ് അവിടെത്തന്നെ കിട്ടിയാ ആ സ്കൂൾളെന്നെ
ആഹ് ആ സ്കൂൾ തന്നെ
ആഹ് അപ്പ പിന്നെ പത്തില്ള്ളോലെന്നെ ഇണ്ടാവല്ലോലേ?
ആഹ് അപ്പ നല്ല കമ്പനിയേന്നു പിന്നെ പ്ലസ് ടു എത്തിയപ്പോ അയിലേറെ ഒന്നുകൂടി കൂടി
ആഹ് ട്രിപ്പൊക്കെ എങ്ങനെ ഇണ്ടേയിരുന്നു
ട്രിപ്പ് ഞാൻ പോയിട്ടുണ്ടായില്ല ഞങ്ങക്ക് അയ് അയിവിക്ക പോയത് ലാസ്റ്റ്
എങ്ങനെ.
ഐവിക പോയത് ലാസ്റ്റ്.
ആഹ് അല്ലപ്പ ട്രിപ്പായിട്ടില്ലങ്ങക്ക്.
ട്രിപ്പയിട്ടുണ്ടായിന്നു ഞാൻ പോയിട്ടില്ല.
ആഹ്.
ഇങ്ങള് പോയിന്നോ.
ആഹ് ഞാൻ പോയിനു.
എവിട്ക്കോയി.
അത് എട്ക്കപ്പൊ എന്താണ് എട്ക്കേനിപ്പൊ. ആ മറ്റേ ഇവടെ കൊടൈക്കനാല്. ഉം അവ്ടെ ഒക്കടിപൊള്യേനി ട്രിപ്പക്കെ.
ഇവട്ന്നു അങ്ങട്ടെന്നെ പോയിനെ പിന്നെ ഞങ്ങളൊക്കെ ഒരട്ടം പോയത് കൊണ്ട് പിന്നെ പോയില.
ആഹ് പ്ലസ് ടൂന്ന് അധികം അങ്ങനെയാണല്ലോ പോവല് അങ്ങട്ടേക്കൊല്ലൊ പോവാ. ഉം.
ആഹ് എങ്ങനെണ്ടായിന്നു ട്രിപ്പ്.
ട്രിപ്പൊക്കടിപൊള്യേനു ഏഹ് എല്ലാരും ഇണ്ടായോണ്ട് അങ്ങനെ പോയി.
ആഹ് അപ്പൊ ടെൻത്തും പ്ലസ്ടും വെവ്വേറെ സ്കൂളേന്നു.
ആഹ്. ടെൻത് വേറെസ്കൂള് ടെൻത്തില് ഇൻക്ക് ഹ്യുമാറ്റീസെന്നെ വേണംന്നുള്ളോണ്ട് ഇന്റെ സ്കൂൾല് ഹ്യുമാൻറ്റീസ് ഇല്ല. അപ്പം ഞാൻ വേറെ സ്കൂൾല് കൊട്ത്താ.
ഏഹ്.
അന്റെ ആഗ്രഹം എന്താണ് ആവാനാണ്.
ഞാന് ടീച്ചറാവാൻ നോക്ക്ന്ന്.
ടീച്ചറാവാനാണോ ബീകോം ഇട്ത്തെ.
എന്നാലും ഫസ് പക്ഷെ ഇച്ച് കൊമേഴ്സ്ട്ക്കണംന്നൊരു ആഗ്രഹം ണ്ടായിന്നു അങ്ങനെ കൊമേഴ്സ്ട്ത്തു. ഇഞ്ഞിപ്പൊ കൊമേഴ്സിന്റെ തീക്കന്നെ തിരിയാന് ഇൻഡക്സ് മാർക്കൊക്കെ കിട്ടണ്ടേ.
ഇഞ്ഞ്പ്പ നാല് വർഷല്ലേ ഡിഗ്രി.
ആഹ്.
കൊറെ ആൾക്കാര് പറയും ഡിഗ്രിട്ത്തിട്ട് ഒര് കാര്യോല്ല കോഴ്സ്ട്ക്ക്ണാ നല്ലത്. വെർതെ നാല് വർഷം പോവാണ്ന്നൊക്കെ.
പക്ഷെ ഇന്നാലും ഡിഗ്രിക്ക് അയ്ന്റതന്നെ വേണ്ടേ ഡിഗ്രിയെന്നെ.
പിന്നെ വെറും ഇപ്പോ പഠിച്ചര് തിലെത്തീട്ട് കാര്യല്ലല്ലോ നമ്മക്ക് കൊർച്ചൊക്കെ എൻജോയാക്കണ്ടേ. അപ്പയ്ന് ഡിഗ്രിന്നെ വേണം.
ഇന്നട്ട് അലോട്ട്മെന്റ് ട്രയല് വന്നിലേ.
ട്രയല് വന്നോ.
ഇന്ന് വരുന്നല്ലേ പർഞ്ഞേ.
ആഹ് ഇന്ന് വരും പർഞ്ഞീന് പക്ഷേ ഇൻക്ക് ടൈം അറില.
ടൈമ് ഇൻക്കു അറീല പക്ഷെ ഞങ്ങളവടെ ഓട്ടോണമസ് അയിന്ന് വന്ന്ക്ക്ണ്.
ആഹ് ഓട്ടോണമസ്ന്ന് വന്നല്ലേ.
ആഹ് ഇയ്യ് ഓട്ടോണമസ്സില് കൊടുത്തിട്ടില്ല.
ഞാൻ ഓട്ടോണമസില് രണ്ടെണ് രണ്ട് തില് കൊടുത്ത്ക്ക്ണ് പ്പരയ്ന്റെതേതാ. എയ് ഏത് ലിങ്കാണെന്ന് ഇൻക്ക് അറീലെയ് ഞാൻ നോ
ഞങ്ങൾത് ആ കോളേജിന്റെ ഗ്രൂപ്പില് ഞങ്ങളൊക്കെ ആഡെയ്തീലെ.
ആഹാ ആഹാ
അപ്പൊ അയിന്ന് അങ്ങനെ ആ കോളേജിൽന്ന് ഓലിങ്ങനെ ലിങ്ക് ഒക് വിട്ട് തന്ന് അങ്ങനെ നോക്കിയപ്പോ അതിലൊന്നും വന്നിട്ടില്ല
ഏഹ് ട്രയലിന്റെത് വന്നില്ല അലോട്ട്മെന്റ്
അയില് വന്ന്ക്ക്ണ് പക്ഷേ അയില് കിട്ടീട്ടില്ല
അനക്ക് കിട്ടിയിട്ടില്ലാന്ന്
ഏഹ് എനിക്കും കിട്ടിട്ടില്ല ഇഞ്ഞ് ഇന്ന് ട്രയല് വരുന്നുണ്ടല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി
അതും ന്ന് തന്നെയാ
അത് ന്നാ വരുന്നത് മറ്റേത് ഞങ്ങൾക്ക് മിഞ്ഞാന്ന് വന്ന് തോന്ന്ന്ന് യ്യ് എത്ര കോളേജില് കൊടുത്തുക്ക്ണ്